വേറെ എന്തേരം എന്നൊക്കെ
ആഹ് ശരി ശരി കുഞ്ഞു അവിടെ കൊണ്ട് വെക്ക് ഹലോ
ആഹ് വേറെന്തൊക്കെ
വേറൊക്കെ വേറെ എന്തോവാ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ അവിടെ നിങ്ങൾക്ക് ഈ വെള്ള വെള്ളൊക്കെ പൊങ്ങുന്ന സ്ഥലമാണോ
അല്ല അങ്ങനൊന്നുമല്ല ഇങ്ങള അവിടെ
ഇവിടെയും കുഴപ്പൊന്നുല്ല ഞങ്ങളുടെ ഇച്ചിരി ഉയർന്ന സ്ഥലമാ വെള്ളൊന്നും നിക്കത്തില്ല
ആഹ് ശരി പിന്നെ എന്നാൽ പിന്നെ നമ്മൾ ജൂണില് മഴ പെയ്യ് ണത്ര ഒന്നും പെയ്തിട്ടില്ലട്ടോ കഴിഞ്ഞ വർഷക്കെ നല്ല ഉം ഇന്നാല് ൻ ആഹ് ഇന്ന് രാവിലെ തൊട്ട് മഴാ
ഓഹ് പ്രസവിച്ചൊക്കെ കെടക്കുന്നോണ്ട് കുഞ്ഞിന്റെ തുണിയൊക്കെ ഒണ കെടക്കാൻ പാടായിരിക്കും അല്ലേ?
ഉം പാടാണ് പക്ഷെ ഞങ്ങൾ എന്താട്ടീക്കറിയോ മുകള്ള് ഏ, പിന്നെ മുകൾത്തെ ഹാൾക്കുടിം അയിലക്ക അയലട്ടിക്കാണ് നല്ലം. നിവർത്തി തോരടാലോ പിന്നെ നമ്മൾ സ്പിന്നില് ആഹ് ആഹ് വെള്ളേണ് മിഷീൽ ഒണക്കീട്ടല്ലേ.
ആഹ് അത് എളുപ്പോ
പകുതി ഒണങ്ങി കിട്ടുവല്ലോ പിന്നെ ഒന്ന് ഫാൻ ഇട്ട് കഴിഞ്ഞാ ഒണങ്ങോന്ന് തോന്നല്ലേ?
ആഹ് ഫാന്ട്ട് വെക്കും മേലെ അങ്ങനെ കെട്ടലെന്നെണ് എന്നാലും ബുദ്ധിമുട്ട് തന്നെണ് പക്ഷെ എന്താ ചെയ്യാ.
അത് ശരിയാ
ഒന്നും ചെയ്യാനും കോലല്ലല്ലോ ആഹ് അതാണ്
പിന്നെ എത്ര വരെ പഠിച്ചു?
ഞാൻ പ്ലസ് ടു വരെ. നിങ്ങളോ?
ഞാനും പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ് പോയായിരുന്നു രണ്ട് വർഷം ഡിപ്ലോമ കോഴ്സ് ആഹ് ഫാഷൻ ഡിസൈനിങ്ങ്.
അല്ല പ്ലസ് ടു വരെ പഠിച്ചതാ?
ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് പോയി. ഫാഷൻ ഡിസൈനിങ് അത് കഴിഞ്ഞ് പിന്നെ കല്യാണക്കെ ആയി.
ആഹ് ങ്ങട്ട് പിന്നെ വർക്ക് യ്തോ വർക്ക് യ്യാൻ പോയിനോ? ശരി അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി വേണെന്ന് അറി ല്ലേ? നമുക്ക് എന്ത് ഉം എന്ന് എന്ത് കിട്ടിയാലും ഇപ്പോ എന്ത് വിദ്യാഭ്യാസം മാണം.
ഉം
പഠിക്ക്ണ കാലത്ത് പഠിച്ചിലാ ഉം
ശരിയാ ഇപ്പൊ ആലോയിക്കുമ്പോ അങ്ങനെക്കെ തോന്നുന്നു.
ആഹ് അതാണ്
സ്വന്തമായിട്ട് ഉം സ്വന്തമായിട്ട് നമ്മുടെ കാലിൽ നിൽക്കാനൊരു ഇത്ണ്ടായിട്ട് മതിയായിരുന്നു ന്നൊക്കെ ഉള്ളൊരു ഇത് ഇപ്പഴും ണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യ ഇല്ല എല്ലാം കഴിഞ്ഞു
അതെന്നെ ഇനി മക്കളക്കെ വലുതായി
ആഹ് അവരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലായാൽ മതി.
ആഹ് അതെ
നമ്മളോടും പറഞ്ഞതാണെന്ന് നമ്മളോട് ഓരോരുത്തരും പറഞ്ഞ പക്ഷെ നമുക്കതൊന്ന് ചിന്തിക്കാനുള്ള സമയോ അല്ല അയിനുള്ള പക്വതയൊന്നും ഇല്ലായിരുന്നു ഇപ്പഴാ പിന്നെ ഉം ഇപ്പ പിന്നെ ഇപ്പഴാണ് അതൊക്കെ ഒന്ന് മനസ്സിലായി വര്ന്നത്.
ഉം
പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോ എങ്ങനെയായിരുന്നു നിങ്ങക്ക്?
ഇബടെ?
ആഹ്
കൊറോണ വെന്നപ്പോ സ്കൂളൊന്നുല്ലല്ലോ എവിടെ ണ്ടായിരുന്നില്ലല്ലോ അന്ന്?
എവിടെയില്ല
മ്മ്
നിങ്ങ
ഇപ്പോ ആ ഇന്റെ നാത്തൂന്- വന്നിരുന്നു ഇവടെ കല്യാണം കഴിച്ച. ഓ പിന്നവർക്ക് ഭയങ്കര ക്ഷീണായിരുന്നു. എന്നട്ട് പിന്നെ ഞങ്ങള്- എന്താ ഹോസ്പിറ്റല്ക്ക്- കൊണ്ടൊവാ വരോല്ലോ, ഇങ്ങനെ ഇവിടന്നെന്താ പറയാ?
ക്ക്‌ണില്ലല്ലോ അല്ലെ ഈ കൊറോണ ആയ- ല് ഞമ്മള് ഈ പഞ്ചായത്തില് അറിയിക്കണല്ലോ. ആയിനിപ്പോ എന്തോ പറയും, ഇനിക്ക് കിട്ട്നില്ല, ഓർമ്മല്ല. ന്നട്ട് അവളവിടെ അവള- ആഹ്, ആഹ്, ആഹ്, അവളത് പറയണ്ടാ പറഞ്ഞിട്ട് കരയേനു. പേടിയാണ് അത് ചെറിയ മോനും, ഇണ്ടായിരുന്നേ മൂന്ന് വയസായതേ. ആ കുട്ടിക്കുണ്ടായിര്ന്നെ. അന്നേ നല്ല ബുദ്ധിമുട്ടിലേന്ന് ഓല് പറയ. അന്ന് ഇന്നട്ട് റൂമില് വാതിലടച് കുത്തിറ്ക്കലേനു. ഇന്നട്ട് പ്ലേറ്റും, ഗ്ലാസും അവർക്ക് വേറെ മാറ്റി വെച്- ട്ട് ഫുഡൊക്കങ്ങനെ അങ്ങനെ- അങ്ങട്ട് കൊടുക്കും റൂമിക്ക്.
അപ്പോ ആശുത്രിയിലൊന്നും പോയി മരുന്നൊന്നും കഴിച്ചില്ലേ.
അല്ല ഈ ഇബല്- കൊടുന്നോട്ത്തക്കണ്. ഹോസ്പിറ്റല്ന്നിങ്ങട്ട് ഉം ചെറിയ കുട്ടിയല്ലേ. ആഹ, ആഹാ.
മ്മ്. പിന്നെ വാക്സിനൊക്കെ- പോയെടുത്തില്ലേ?
ആഹ് അഒക്കെടുത്തു. ഇങ്ങളെടുത്തിട്ടില്ലേ?
ഞങ്ങളും എടുത്തു ഞങ്ങക്കിവിടെ- രണ്ട് പ്രാവശ്യം വന്നു.
ആഹ് രണ്ട് പ്രാവശ്യം, തന്നെയാണല്ലോ ഞങ്ങക്കും ഉണ്ടായിന് ഇവിടന്ന്.
അല്ല കൊറോണ രണ്ട് പ്രാവശ്യം വന്നു.
ആര്-
ആഹ് ആദ്യം വന്നപ്പം- ആദ്യം വന്നപ്പോ വല്യ- കുഴപ്പവില്ലായിരുന്നു ചെറിയൊരു- മ്മ് ഒരു മൂക്കൊലിപ്പും, ഒരു ചെറിയൊരു ചൊമയൊക്കെ- ഒള്ളായിരുന്നു വേറെ കൊഴ- പ്പൊന്നുല്ലാരുന്നു, രണ്ടാമത് വന്ന സമയത്ത് അത് ഭയങ്കര- കൂടുതലായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ശകലം വയ്യാരുന്നു, എണ്ണീറ്റ് നിക്കാനൊ, എന്റെ കണ്ണൊക്കെയങ്ങ് ചൊമന്നു. ഏ എനിക്ക് സ് ഇത് സ്മെല്ലൊന്നും അറിയത്തില്ലായിരുന്നു. നമുക്ക് മണവൊന്ന് ആഹാ. ആഹ് മണവറിയത്തേയില്ല ഉം. സത്യം പറഞ്ഞാല് പനി വന്ന്- കഴിഞാ ഇങ്ങനെ ഒരു അവസ്ഥ. ഥയുണ്ടെന്ന് നമ്മളാദ്യമായിട്ട- അറിയുന്നേ കാരണം പനി വന്ന് കഴിയുമ്പം- നമുക്ക് അറിയാം മൂക്കൊക്കെ അടക്കുവെങ്കിലും അങ്ങനെ വല്ല്യ കൊഴ- പ്പൊന്നുല്ല ഇത് നമുക്ക് ഒന്നുമേ അറിയത്തില്ല. എന്തൊ രുചി അറിയത്തില്ല മണം അറിയത്തില്ല.
ആ അതാണേ.
ആ നമ്മളെന്താ കഴിക്കുന്നെന്ന്- എന്ത് രുചിയൊള്ള ഭക്ഷണം- കഴിച്ചാലും നമക്ക് അയിന്റെ ടേസ്റ്റ് അറിയത്തില്ല.
മ്മ് കൊറച്ച് ബുദ്ധിമുട്ടില്ലേ.
ഇയ്യോ ആന്നു രണ്ടാമത് വന്നപ്പോ- ഞാൻ ശരിക്കും ഇതായി പോയി- ആദ്യം വന്നപ്പോ വല്ല്യ- കൊഴപ്പവില്ലാരുന്നു അത് ഞങ്ങള് പെ ഏ.
അവടെ ആരൊക്കെ ഇണ്ടായിന്ന് അപ്പോ.
ആ മ്മ് കുഞ്ഞുണ്ടായിരുന്നു ഇളയ മോളൊണ്ടായി ഹേ. ഇരുവത്തെട്ട് കഴിഞ്ഞതേ ഒള്ളായിരുന്നു.
അ ആഹ് അത് ശരി.
ആഹ അന്നേരം അവളാ, കൊറോണ ടൈമിൽ ഉള്ളതാ. രണ്ടായിരത്തി ഇരുപത് ആ, സമയത്തള്ളത. അന്നേരം എല്ലാം ആശുപത്രി എല്ലാം അട- ക്കെ ഇട്ടേക്കുവായിരുന്നു ഞങ്ങൾ ഒരു പാ ഒത്തിരി ആശുപത്രി പോയതിനന് ശേഷാ പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ എല്ലാം ശരിയായി ഡോക്ടറൊക്കെ ആയി ഇതായത് അ അതല്ല തെ ആശുപത്രി മൊത്തം അടച്ചിട്ടേക്കുയിരുന്നു അന്നൊക്കെ ഭയങ്കര കൂടുതലല്ലായിന്നോ കൊറോണന്ന് കേൾക്കുമ്പോ തന്നെ കോറന്റൈന ആ പതിനഞ്ചച് ദിവസത്തേന് പിന്നെ വെളിയിലോട്ട് ഇറങ്ങണ്ട ഇത് വല്ലാത്ത ഇപ്പ ആലോചിക്കുമ്പോ അല്ലേ നമ്മള് വിചാരിച്ചാന്നോ ഇതൊക്കെ മാറോന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല
എന്തോ വേറെന്തോ വേറെന്തോ വരുന്നിട്ടില്ലേ ഇപ്പം
വേറെ ഉണ്ടോ ഉണ്ടോ ശിഖല്ല ആഹ അതും അതും മരിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു മലപ്പുറത്തെങ്ങാണ്ട ആരോ അങ്ങനെ മരിച്ചു പന്ത്രണ്ട് പേർക്ക് സ്ഥിരീകരിച്ച എന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തക്കകത്ത് കണ്ടു
ഉം അതന്നെ അറിയുന്നത് ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാവും
ഉണ്ട് ഞാൻ ഒന്നും പറയണ്ട എന്തോ ഒരു കഷ്ട മാന്ന ഇന്ന് പറയുന്ന കേട്ടു എന്വാ എലിയന്നോ എലിയും അണ്ണൻ അങ്ങനെയൊക്കെയ ഉള്ളതിൻ്റെക ത്തുന്നുഅസുഖങ്ങൾ വരുന്നതെന്ന് അങ്ങനെയും പറയുന്നത് കേട്ടു
ഉ
ഉ ഒന്നും പറയണ്ട ഒന്നില്ലെങ്കിൽ ഒന്ന് എന്തേലൊക്കെ ഉണ്ടോ ഒന്നല്ലെങ്കിൽ പ്രളയം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം
ആ അതാണ് ഇപ്പത്തെകാലാവസ്ഥയും തന്നെ
മനുഷ്യന്മാർക്ക് പിടിച്ച് നൽക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ കാലാവസ്ഥയ
ആ അതാണ് പിന്നെ വേറെക്കെ വേറെ എന്താത് ചപ്പാത്തിയാണല്ലോല്ലേ എന്താ ഉണ്ടാക്കണ ചപ്പാത്തിയല്ലേ ഉ അതെപ്പോഴ ഉണ്ടാക്കുന്നു
അത് അയിന് അതി സമയൊന്നും വേണ്ടല്ലോ ആര മുക്കാ മണിക്കൂർ കൊണ്ട് എല്ലാം കഴിയും എനിക്ക് ചപ്പാത്തി കൊന്നും അധികം സമയം വേണ്ട
ഏളൻക്ക് കൊറെ സമയംമാണം
ആ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പെട്ടെന്നാ
ചപ്പാത്തിങ്ങള്മൊത്തത്തില് പരത്തി വെച്ചിട്ട് തുടലാ അതോ ഓരോന്ന രോന്നും പ തുമ്പം തന്നെ ചുടോ
ഇല്ല ഞാൻ ചപ്പാത്തി ആദ്യംല്ലാം പരത്തും അത് കഴിഞ്ഞിട്ടേ പിന്നെ ചൂടാൻ കയറത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെടയ്ക്ക് പിന്നെത് നാല് പ്രാവശ്യം തിരിക്കാൻ പോണം മറക്കാൻ പോണം അതുകൊണ്ട് ഞാന് എല്ലാം പരത്തി കഴിഞ്ഞ് സമാധാനപ്പെട്ട് തന്നെ ചുട്ടെടുക്കത്തുള്ളൂ
ആ ഗ്യാസ് മല അല്ലേ ചൂടല് ഇപ്പൊ ഗ്യാസിന എങ്ങനെ അവിടെ എങ്ങനെ എങ്ങനെ ക്ഷാമ
ഗ്യാസിന് കഴിഞ്ഞിടൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ ഗ്യാസ് തീരുകയും ചെയ്തു പിന്നെ വേ ആ അങ്ങനെ അങ്ങനെയ അങ്ങനാ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ
ആഹവിടെ അങ്ങനെത്തനെയ
ഉ ഗ്യാസ് ഇന്ന അത് അവിടെ ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ ആയതോണ്ട് ഇപ്പം വേണ്ട ഇന്ന് പറയുന്ന കേട്ടു എല്ലാം അവസാനി ച്ചു കരാറിൽ ഒപ്പ് വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പം പെട്രോളും ഡീസ സൽനൊക്കെ വില കുറയാന്ന് ഇപ്പം ഗ്യാസൊക്കെ കിട്ടുമായിരിക്കും അറിയത്തില്ല അതുകൊണ്ടല്ലായിരുന്നൊഗ്യാസ ഒന്നും കിട്ടാതെ വന്നത് യുദ്ധമായതുകൊണ്ട ഉം പറയണ്ട ആ എന്തായാലും കൊഴപ്പം ഇല്ല, ഇപ്പം അവിടെ എങ്ങനെ ഗ്യാസൊക്കെ ഒത്തിരി നാള് നിക്കോ എടുത്തു വെച്ചാല്
ഏയ് ഇവിടെ രണ്ടു മാസൊള്ളൂ നിക്ക ആകെ
ആഹ് രണ്ടു മാസെങ്കിലും നിക്കുവല്ലേ ഇവിടെ ചെല സമയത്ത് ഒന്നര മാസൊക്കെ എനിക്ക് നിക്ക്ന്നെ
ഇങ്ങള് അപ്പൊം വെറക് കത്തിക്കലില്ലാ
വെറക് ഞാന് ചോറ് മാത്രേ ഉള്ളൂ വെറകടുപ്പില് വെക്കുന്നത് ബാ
ആഹ് അതെ ഞങ്ങളത് അങ്ങൻ തന്നെയാണ് ഇപ്പം ഞാനിങ്ങനെ കെടക്കണോണ്ട് ആഹ് പിന്നെ ആഹ് ചേച്ചി ആഹ് ചേച്ചി വരുമ്പോ ചോറും കറിയും ഒക്കെ മങ്കുകുടുക്കേല് വെക്കുലു കരി പിടിക്കാത്തത് നോക്കിട്ടാണല്ലേ ഹമ്മക്ക് ഭയങ്കര ഇനിക്കൊക്കെ ഭയങ്കര മടിയാണ് വെറക് കത്തിച്ച് വേണം അടുപ്പത്ത് കത്തിക്കാന്
ആഹ് എല്ലാർക്കും അതാ മടി ഉം
പിന്നെ ബുദ്ധിമുട്ടുമ്പോ ആഹ് ഗ്യാസുമാവു എളുപ്പാണല്ലോ ബുദ്ധിമുട്ടുമ്പോ അങ്ങനെയൊക്കെ കാട്ട്അ ഗ്യാസ് കിട്ടാതമ്പോളെ ഇല്ലാ തില്ല ങ്ങൾക്ക് ഇണ്ടോ
ഇല്ല ഇല്ല
ആഹ് ഇവിടെ അല്ലെങ്കില്ലേ കരണ്ട് ബില്ല് കൂടുതലാ രണ്ടിന്റെ മോള്ള് പോവും രണ്ടാരത്തിന്റെ മോ ആഹ് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ അത് എന്താന്നോച്ചാല് ഇവിടെ എന്റെ മോന് എന്താട്ട്ന്നറിയോ മോള്ള് ക്കെ പോയിട്ട് അവിടൊക്കെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും ചെലപ്പോ പിന്നെ എന്താ ഇവിടെ ന്നെ ന്റെ കല്യാണം കഴിച്ചോടുത്ത് ആറ് മക്കളാണ് ന്റെ ഹസ്ബൻഡ് ആണ് ചെറുത് ഒരാണന്നെള്ളൂ
ആഹ്
ഓലൊക്കെ വരും മക്കളൊക്കെ എപ്പളും വരും എപ്പളും സ്കൂളായോണ്ട് ചേ പിന്നെ വെള്ളിയാഴ്ച വന്ന് സൺഡേ അങ്ങനെ പോവും ആഹ് ശനി ഞായറും ഇപ്പം അപ്പൊ ഓല് ഓലൊക്കെ അങ്ങൻതന്നെയാണ് എല്ലോർത്തും ഇങ്ങനെ ഇട്ടെച്ചിട്ടേ ഫാനോടും പിന്നെ വാഷ് മിഷന് ദിവസം വേണല്ലോ തിരുമ്പാന് രണ്ടാള്
ആഹ് വാഷിംഗ് മെഷീൻക്കെ ആമ്പം നല്ല ഇതാ ഏസിയുണ്ടോ
ഏയ് ഏസി ഇല്ല ഏസില്ല പക്ഷെ നല്ല കറണ്ട് ബില്ല് ആവും ഇവിടെ രണ്ട് രണ്ടേ ഒരുനൂറ്
ഓഹ് വാഷിംഗ് മെഷീൻ ഒക്കെ ഒള്ളത് കൊണ്ടാ അത്രേയും ചാർജ് വരുന്നെ വാഷിംഗ് മിഷീൻ ഫ്രിഡ്ജ്
പിന്നെ എന്നും വേണ്ടേ എന്റെ ഹസ്ബന്റി ന്റെന്നും വേറെ അലക്കണം വാഷിംഗ് മെഷീനില് പിന്നെ ന്റെതും മോന്റെ തും പിന്നെ ഉമ്മാന്റെത് വേറെ അങ്ങനെ ഇമ്മ രണ്ടസം കൂടുമ്പോളാ അലക്ക ആഹ്‌ ഇന്റെ തും മോന്റെ തും ഒന്നിച്ച്
അതായെ ഓരോ പ്രാവശ്യം കറക്കുമ്പോ അയിനനുസരിച്ച് കറണ്ട് വേണ ല്ലോ
ആഹ് അതാണെ പിന്നെ ഹസ്ബൻഡ് പൊറത്തോണ ആളല്ലേ അപ്പൊ ഓരത് രണ്ടൂസം കൂടുമ്പോ ഓരെത് വേറെടും
മ്ം മ്ം ആഹ് ന്നാ ശരി
ആഹ്